ഹലോ അസലാമു അലൈക്കും
വ അലൈക്കും മുസല്ലാം കേൾക്കുന്നുണ്ടോ
ആഹ് ഇപ്പോ കേൾക്കുന്നുണ്ട്
ഉം ഉം ചില ടൈമിലേ എങ്ങനെ ഒറ്ങ്ങാന് ആയിട്ടില്ല കൊറ്ച്ചേരം കൂടികഴിയട്ടെ ചാര്ച്ച് എന്ന് ഇന്താ കളി ഇണ്ടല്ലോ അപ്പൊ കളിക്ക് പോണ
എ അവിടെ കുട്ട്യേളു പുതിയാപ്പിളെ ഒക്കെകളി കാണോ
ആഹ് വല്യോൻപോകും മറ്റോല് പോവുലാ ഓലെത്താ ഇത് അത് ഇങ്ങളെ റൊണാൽഡോ റൊണാൾഡോ റൊണാൾഡോ അതിൻറെ ആൾക്കാരെ ഇവരൊക്കെ റൊണാൾഡോൻ്റെ ആൾക്കാരാണ് പോർച്ച്
ആഹ് ആഹ് ആഹ് ആഹ്
അത് ഇന്ന്ണ്ടല്ലോ എത്ര പന്ത്രണ്ടരെക്കോ
ആഹ് പൊറ്ത്ത് പോയി കാണല അങ്ങാടി പോയി കാണല്ല
ആഹ് ഇബ്ടെ അടുത്ത്ണ്ട്. ക്ലബ്ബ്ണ്ട് അവിടെ പോകും അയ്ന്പോകാൻ മാണ്ടി ഇബടെ ഇരി ക്ക്യ പിന്നോട് ഇങ്ങള് നേരം വൈകി കെടന്നാ മതി അറ്ന്ന്ക്കാണ്ടേ
ഉം ഉം
കൊറ്ച്ചേരം ഇൻക്ക് ചെറ്യേ വർക്കുണ്ട് ഇപ്പ കുത്തർക്കട്ടെ ചാര്ച്ച്ക്കാണ്ട് ഒറ്ങ്ങുണ്ടൊ ഉം
പിന്നെ ആ നേരം വിര്ട്ട് അമ്മള് കടന്ന്ട്ടെല്ലേക്കാരം വര.
ആഹ് വരും വാതി കു ഇന്നാളൊക്കെ പൈ പൈനൊന്നര പന്ത്രണ്ടെ അയ്മ്പത്തി വന്നീനി ഇപ്പം ഞാനെ പൈനൊന്നക്കാവുമ്പോ കെട്‌ക്കാണെ പിന്നെ അമ്മള് വെല്ല വാതില് തൊർന്നെച്ച്കാണ്ടെ ഒർങ്ങാതെ അ തൊറ്ന്നക്കല. അല്ലാപ്പോ ഓര് വെര്ണ ടൈമില് വിളിച്ചാന്ന് കേൾക്കൂല്ല്യ ഒർങ്ങിക്കയിഞ്ഞാലേ ഉം ഫൈയിന് ഒറ്റക്ക് കാണാൻ രസല്ലല്ലോ, അഹ് കൂട്ടത്തിലാവുമ്പളേ ഓരോരുത്തര് ഇണ്ടാവുമ്പം ആഹ് അവ്ടൊന്നും കാണൂലേ
ഇവടെ കുട്ട്യേൾ ചെർതല്ലേ. പെങ്കുട്ട്യേളെല്ലെ ഓൽക്ക് വല്ല്യ ഊറ്റൊന്നുൽ
ആഹ്പ്പം പെൺകുട്ട്യേളാവാന്നന്നില്ലപ്പഹ് ഇന്റെ മകളൊക്കെ എത്തായിന് കുപ്പായം മാണന്നറിഞ്കാണ്ടെ
ഏഹ് ബെൽ ആ ന്നാ ഇബടെ അങ്ങൻത്തൊതുന്നൂല്ല ഊക്കൊന്നുല്ല അവിടയ്ന് ആ കുൺ മാ ബ് ബാപ്പ ഫാനായോണ്ടെ
ആഹ് അഹ്
അപ്പ പിന്നെ ക്ക് ഓൽ കുട്ട്യേക്കൊരു കമ്പേക്കാരം
ആഹ് ആഹ് ആഹ്
ഇബടെ അയ്ന് വാപ്പാക്കും കളി ഇല്ല ഇമ്മാക്കും കളില്ല. അപ്പ പിന്നെ കുട്ട്യേൾക്കും മളിണ്ടാവൂല
ആഹ് അഹ് ഞാൻ കാണലില്ല ട്ടോ ഇന്ക് അയ്മ താല്പര്യൊന്നുല്ല ഇവര്ങ്ങനെ ഉം കാണ്വാലെ
ഇഞ്പ്പോ കൊറേ നേരാവൂലെ കട്‌ന്നൊർങ്ങാൻ. വരെ വരോളും കാത്ത്ക്കോ
ക്ക ഇവരെന്നും കാത്തിരിക്കാനൊന്നും കൈയ്യൂല
അയ്ൻ ചാവിട്ട് പൂട്ടി പോവാം പറ്ഞ്ഞാ മതി. ന്ന പോരുമ്പോ വരുമ്പോ ഓര്ക്കാണ്ട് തൊറ്ന്നാ മതിയെലൊ
ഉം അങ്ങനെ കാട്ടീട്ടില്ല ന്നാ ഞാ അങ്ങേ പാത്തൂടെ വര്നെ അപ്പൊർത്തു കൂടെ
ആഹ് ആഹ് ആഹ് ഒർക്ക് സുയ്പ്പാവും അതാല്ലേ
പിയത് പത് നാ മദ്റസ് ഇല്ലേ അപ്പ് പിൻ നേര് നേരം വെയ്ക്യാലും കൊയപ്പല്ലാറ്ഞ്കാണ്ട് കുത്തർക്കാണ്
നാളെ എന്താ അവധി
നാളെ ഇവിടെ റൈഞ്ചാണ് മദർസിന്
ഒഹ് ഒഹ്ഓഹ്
മദർസ് ഇല്ല്യ
ചൊവ്വാഴ്ചേലെ റൈഞ്ച്
അല്ല അങ്ങനൊന്നുല്ല. ചെൽപ്പം ഞാറാഴ്ച്ചേയ്ക്കാരം ചൊവ് ചൊവ്വ അങ്ങനൊന്നുല്ല ദിവസങ്ങള് കറക്റ്റ് ആവലില്ല ആദിക്കൊക്കെ ഒരു ഈ അ ഇ ഇവടെ ഈക്കന്റമദർസിലാ
ആഹ്
ഉം
കൊറേ പുസ്തകം ഇണ്ടാവല്ലോ പട്‌ച്ചാന്
ഉം
കൊറേ പുസ്തകണ്ടാവല്ലോ പഠിക്കാന്
ആ പുസ്തകം ന്ന് അഞ്ചിഷയം ഓര്ക്ക്ള്ളത്
ഉം അടെ പരീക്ഷാ പൊതു പരീക്ഷല്ല അഞ്ചാം ക്ലാസ്സിന്
പൊതുപരീക്ഷ ഉം അഞ്ചാം ക്ലാസ്സ്ല്ണ്ട് ഇപ്രാവശ്യൊക്കെ മാറീല്ലേ പൊതുപരീക്ഷന്റെ ക്ലാസ്കളൊക്കെ അങ്ങട്ടും ഇങ്ങട്ടും തിര്ഞിലെ മറ്റേ ഏയാം ക്ലാസ്സില്ണ്ടാല ഇപ്പം ഏയിലില്ല എട്ടിലാണ്ന്നൊക്കെ പറഞ്ഞെ ഹ് ട്ടീനി ഉം അട്‌ത്തർഷം മുതലാ ഈ വർഷം മുതൽ ഒന്നാ
പർഞ്ഞ് വിട്ട് ഞാന് ന്റോട്‌ത്തോലൊക്കെ ഇക്ക കാരാണം ഓനെ പറഞ്ഞ് വിട്ട്
ആ ആഹ് അഹ് ശരി പിന്നെ ഇങ്ങൾ വേറെന്തെങ്കിലും ചെയ്യ്ണ് ണ്ടോ ടൈലറിങ് ഒക്കെ ചെയ്യോ എത്താ പാട്
ഇല്ലല്ല ടൈലെറിങ് ഒന്നും തീരേ അറീല്ല ന്നെ തുന്നും.
എഹേ തുന്നലളാ ആഹ് അല്ലയിപ്പ യൂട്യൂബ് നോക്കിയാ നമ്മെക്ക് കിട്ടൊല്ലോ.
കിട്ടും പിന്നെ മീഷീമക്ക് അത് അങ്ങട്ട് ഇങ്ങട്ടായി പൊട്ടി അങ്ങട്ട് പർണമാരി കാരണം ന്നാവൂല കര്ത്യാണ്ട് അപ്പം തുന്നല് ഒരെയ്മാണ് അ പ്പ അതങ്ങനെ മാക്സിയൊക്കെ ആണെങ്കില് തൊടം കൊറക്കാൻ ഞാൻ തുന്നിയൊക്കെ തൊടം കൊറക്കും.
ഏ ഇപ്പ തുന്നാൻ എത്ര പണിണ്ട് മെഷീനെത്ര എള്പ്പണ്ട് ഒന്നങ്ങട്ട്. ചൗട്ടി കൊട്ത്താലെ
മതി അതേലിരുന്നാ അതാര് ചെയ്തോളും കര്തിയാണ്ടേ. അയ്മ്മക്ക് തൊ നോക്കാതോണ്ട് തീരിം ഒര് പരിചയല്ലാഞ്ഞ്യാല്.
ആഹ് ആഹ്
ഇങ്ങള് വണ്ടി ഓട്ടോ
അല്ല വണ്ടി ഓട്ടാൻ ഇൻക്ക് നല്ല താല്പര്യണ്ട്. പക്ഷെ പോയിട്ടില്ല.
ഉം ഉം
അയ്ന് നല്ല താല്പര്യാണ് പറഞ്ഞിനി അയ്നൊന്നും സൈക്കിൾ ബാലൻസ് പോലുല്ലേ. എങ്ങനെ?
സ്കൂട്ടി അടെ ഉണ്ടോയ്ച്ച
ഇവെടല്ല ഇവെടല്ല ഇവടെണ്ടേ പ്പംമ്മക്ക് ചൗട്ട്യോക്കേനി ഇതിന് സൈക്കിൾ ബാലൻസ് പോലുല്ലാർഞ്ഞ്. അപ്പ പിന്നെങ്ങനെ പഠിച്ചാ പോലും അറിയാനേ.
ഇൻക്കുല്ലേനി സൈക്കിൾ ബാലൻസൊന്നും പഠിച്ചാൻ പയേ വണ്ടി കൊട്ന്നെന്നങ്ങനെ ഉന്തി തള്ളി ഉന്തി
ഏ ഇങ്ങളോട്ടോ. ഏഹ് ലൈസെൻസൊക്കെ കിട്ടിയോ?
ഇല്ലല്ല ലേണേയ്സിന് കൊട്ത്ത്ട്ടൊളളൂ.
കൊട്ത്തോ?
ആഹ്
അത് കിട്ടാൻ കൊറച്ച് പണിയാലേ ഇപ്പം ലൈസൻസ്
ലൈസൻസ് കിട്ടാനൊക്കെ പണിയാണ്. ഞാൻ ബൈക്കും കാറും പാടെയാണ് കൊട്ത്തത്
ഏ എത്രായി പട് പഠിച്ചാ എത്രായി?
എട്ടുറുപ്പ്യ പറഞ്ഞത് ഇഞ്ഞു പോണേനൻസരിച്ച് പൈസ ഇണ്ടാവും ന്നൊക്കെ പറഞ്ഞേട്ട് എന്താന്നറിയില്ല.
രണ്ടിനും പാടെ എട്ട് രൂപേ.
ആഹ് ആഹ്
ഏഹ് അത് രണ്ടും പഠിച്ചേക്കൂല്ലേ.
ആഹ് പഠിച്ചിട്ടിൽ ബൈക്ക് പിന്നെ ഒര് വിധം ഓട്ടി പഠ്ച്ചു. കാറിന്റെയൊരു എ ബി സി ഡി അറിയില്ല.
ഏഹ് ഇവെടെങ്ങനെ മുനിസിപ്പാലിറ്റിലങ്ങനെ കൊടുക്കല്ണ്ട്ന്ന് പറഞ്ഞീനേ. കാറിന് വേണ്ടിട്ട് ഞാനും സ്കൂട്ടിയാ ചാരിച്ചാട്ട് കൊട്ക്കാ വിചാര്ച്ചീനി
ഉം കാറിനട് കൊട്ത്ത് കൂടേന്യോ ഏതേലൊക്കൊന്ന് പഠിച്ചാ ഫ്രീയാണെങ്കില് പഠിച്ചാൻ കൊട്ത്തൂടേന്യോ
അങ്ങനെയാമ്പം പകുതി പൈസ നമ്മെക്ക് കിട്ടും. പകുതി നമ്മെളൊരു അല്ല നമ്മെള്. കിട്ടിയ മതീന്ന് പറഞ്ഞു. ഷയ് അയിനിൻക്ക്പ്പോ വെല്യാ താല്പര്യമില്ലാണും
നോക്കിക്കുടെനെയോ ഏതേലും ഒരുവാത്തുകൂടേ ചാടിയാല് കിട്ടുവോ?
ഉം തീരെ ഒര് ബാലൻസ് ഇല്ലെ ഏവെടെ എ ബി സി ഡിടെ ഐയൂസും അറിയാ. ഏ
കാറാണോപറഞ്ഞതോ
അത് ലൈന അറിയില്ല. സ്കൂട്ടിയാണെങ്കി പിന്നെയും എങ്ങനെയൊക്കെ നോക്കാം വിചാരിച്ചിനറിയ
അഹ് ഓക്കൊ കണക്കന്നെയാണ്. എല്ലാതും പഠിച്ചാല് തന്നെയാണ്.
കൊറച്ച് പ്രയാസാന്ന് പറയ്ണെ കേട്ടു. ഇബടെ പഠിച്ചോല് ണ്ടായിനി. ഇപ്പോൾ പറയ്.
തൽക്കെന്ന് മുതലേ പഠിപ്പിച്ചുത്തെരുല്ലോ പഠിപ്പിച്ചാത്തോലെ.
അയിന് ഇപ്പൊ നമ്മളെ വീട്ടിലും വേണം സ്കൂട്ടിയൊക്കെ. എന്നാ പിന്നെ നമ്മെക്ക് ഉം ചൊട്ടിയൊക്കെക്കെ ചെയ്യാറൈനി
ഞാനാദ്യം അങ്ങെനെ ഉന്ത്യേക്കെനെ. ഒര് നമ്മെക്ക് മറ്റേ സ്കൂട്ടീനേരു ബാലൻസ് ചെയ്യാൻ വേണ്ടി കൊടു ച്ചണല്ലോ കനം താങ്ങായിണ്ടല്ലോ.
ഉം ഉം
അപ്പൊ ഉന്തി തിരിച്ചും മറച്ചുംക്കെ ആയിട്ട് കൊണ്ടാടനക്കനി ആ പഴയ തന്നെ കൊടന്നന്നക്കെനി ചങ്ങായിമാര് അത് പഴയത് ഉണ്ട്ന്ന് പറഞ്ഞു കൊണ്ടന്നാന്നു
ഏഹ് ഏഹ് ഇവടെ പുറത്തേക്ക് പോവുവോ ഓട്ടിയണ്ട്
ആഹ് ഒട്ടിപോവേ
പോലേ ആഹ് ശരി ഏഹ് അല്ല അങ്ങനെ കയ്യിൽന്നറിയേനി അയിന് നല്ല താല്പര്യമാണ് പറയേനി
ഫുഡ്ക്കെ മറ്റെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കോ
എങ്ങനെ
ഫുഡ് ബിയാണി ഒക്കെ ണ്ടാക്കോ
ആഹ് ഉണ്ടാക്കും ബിരിയാണി മന്തിയൊക്കെ ഉണ്ടാക്കും
ഉം നിങ്ങൾ മന്തി കുക്കറിൽ ഉണ്ടാക്കോ
ഞാൻ കുക്കറിലല്ല അടുപ്പത്ത് പക്ഷെ കുക്കർണ്ട് ചെറുതാകുമ്പോ നമുക്ക് ഒരു നേരത്തിനുഉണ്ടാകോ ഒരു നേര രണ്ട് നേരത്ത്ന് തികയൂല അപ്പൊ അയില് വക്കലില്ല ഞാൻ
ആഹ് ന്നട്ട് ഇങ്ങൾ എങ്ങനെ വെക്കല് മന്തി അങ്ങനെ വെക്കല്
മന്തി ഞങ്ങളധികം ബീഫ്ണ്ടാക്കല്ല് എനിക്ക് ബീഫ്ണ്ട ചൽത് റെഡി ആയികിട്ടുള്ളു
ഉം ഉം ഉം
അത് ഒന്ന് അന്ന് കുക്കർ വേവിച്ചോ ബീഫും മസാല എല്ലമ്പാടാ ഇട്ട്ക്കാണ്ട്
ആഹ് ആഹ്
പിന്നെ നമ്മള് ചെമ്പിലിട്ട്കാണ്ട് ചോറ് തിളപ്പിച്ച്‌ഊറ്റി കാണ്ട് അയിന്റെ മേലെ ഇട്ട് കാണ്ട് അത് എളുപ്പണ്ട് മന്തി പക്ഷേ ചിക്കനോട്ഞം അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അത് ഇൻക് റെഡി ആവൂല ഞാൻ ഉണ്ടാക്കിയാൽ
അപ്പ ചിക്കൻക്ക് മസാല തോന വേണം ആയിക്ക് മന്തിക്ക്
ബീഫ് ഒക്ക ആവുമ്പോ നമ്മള് എല്ലാം ഇടോലോ ഉള്ളി അത്പോലെ ഈ കാക്യാപ്സിക്ക അതൊക്കെ ഇട്ടക്കാണ്ട് ഒക്ക ബീഫ് ഇട്ടാണ് വേഗിച്ചുമ്പോലെ അതൊപ്പാടൊന്ന് ഇതായി വരും അപ്പൊ കുറച്ച മസാലെല്ലും ഉണ്ടാവും അപ്പൊത് ചോറ്റിക്ക് ടേസ്റ്റ് ആണ് ആഹ് ചിക്കന് ആകുമോ നമ്മളെ പൊരിച്ച് കാണ്ടല്ലേ വെക്കുവ
ആഹ്
അപ്പോൾ അതി വല്ലാതെ മസാലയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ എനക്ക്ത് ഇതില്ലാത്തരു ഇന്താണ്ട
ഇത് നമ്മൾ സാധാ ഇറച്ചി വരട്ട്ണമാതിരി എല്ലാ മസാല ഇടാല്ലേ
ആഹ് എല്ലാം ഇടാ അല്ല മ മല്ലി അതൊന്നും ഇടൂല ഈ എത്താ ഈ ബീഫിൻ്റെ മസാല ഇടാ മന്തി മസാല ഉണ്ടാവല്ലോ അത് ഇട ബീഫിന്റെ മസാല അതേപോലെ ആഹ് പിന്നെ നമ്മള് എന്താ സവാള അരിഞ്ഞിട്ട് അത് പിന്നെ ക്യാപ്സിക്കോ പിന്നെ ഉള്ളി എന്താ പറയുക വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിഇടും പിന്നെ
ബീഫ് മസാല എത്ര സ്പൂൺ ഇടെണ്ടി വെരും
അത് അങ്ങനൊന്നുല്ല ഞാൻ ബീഫിനനുസരിച്ച് കുറച്ച് ഇടലൊള്ളൂ പിന്നെ ഞമ്മളീ ഈ മന്തി മസാല ഇടുമ്പളെ പിന്നെ അല്ലാത്ത മസാലേം കൊറെ ഒന്നും വേണ്ടല്ലോ
ആഹ് ആഹ് ആഹ് മന്തി മസാല അങ്ങനെ മന്തിൻ്റെ മസാല ന്ന് പറഞ്ഞാണ്ട് കടേന്ന് വാങ്ങലാ
ആഹ് അങ്ങനെ പാക്കറ്റ് വാങ്ങാൻ കിട്ടും ഇവിടെ അധികം അതാ ഉണ്ടാക്ക ല് ഇപ്പോ ആദ്യക്കെ അത് ഉണ്ടാക്കൂലേ വാങ്ങിക്കലേനി പറയും പെരുന്നാള്ക്കാണെങ്കി തന്നെ പിന്നെ ച്ച് ശീലമായപ്പോ പിന്നെ റെഡി ആയി പിന്നെ വാങ്ങലില്ല ഇപ്പ ഇണ്ടാക്കലെന്നെ
ഓരോന്നും ഇണ്ടാക്കണം പോലെന്നെ ചേലാവല്
ആഹ് അതെന്നെ മറ്റ് ബിരിയാണി മാത്രേ വെക്കല്ലൂള്ളൂ അല്ലേറീയെ വെച്ച് ശീലായപ്പോ എളു പ്പം ഇതാണ് പറനെ
ഉം ഉം
ഇങ്ങള് വെക്കൂലാ
ഞാന് ബിരിയാണി വെക്കും
എഹ്‌ മന്തിവെക്കൂലേ
ഇല്ല ഇല്ല
മന്തി എളുപ്പാണ് പക്ഷേ നമ്മള് ആദ്യം ഇൻക് ഒക്കെ ആദ്യക്കെ അങ്ങനെന്ന് വെക്കാഞ്ഞിട്ടേ ശരിയാകാവോന്ന് വിചാരിച്ച്ങ്ങാണ്ട് പിന്നെ ഇപ്പോ ഒക്കെ റെഡിയായീട്ടോ അല്ല നമ്മള് ഒര് വട്ടംണ്ട് ഇണ്ടാക്കി നോക്കുമ്പോപിന്നെ പക്ഷേ ഇവിടെ ഒക്കെ കുട്ട്യാക്ക്‌ മീ മന്ത്യാ മാ ആഹ് അതെന്നെ മറ്റേ നമ്മള് കൈയ്യൂലാ പറഞ്ഞാണ്ട് ഇണ്ടാക്കാൻ പിന്നെ കയ്യുല്ല്യ
ഉം ഉം
എളുപ്പം അതാണ് ബിരിയാണിനേക്കാട്ടിലും എളുപ്പം മന്ത്യാണ് പറയെ നമുക്കു യുട്യൂബിലിപ്പം എല്ലാകാര്യങ്ങളും നമുക്കു കാണാൻ പറ്റുല്ലോ പറയെ ഏത് ഐറ്റംസ് എങ്ങനെ
വേറെന്താ ചോയ്ച്ച
എന്താ പറഞ്ഞ് ഞാൻ കേട്ടില
വേറെന്താ ചോയ്ച്ചാ
വേറെന്താ അങ്ങനെ പോണു പ്രത്യേകിച്ചൊന്നും ഇല്ല
ലൈബ്രറിയൊക്കെ വായിക്കുവോ ലൈബ്രറിയൊക്കെ വായിക്കുവോ
ഇല്ല്യ ഇല്ല വായനൊന്നും ഇപ്പല്ല അതൊക്കെ സ്കൂൾക്ക്‌ പോണ കാലത്ത് ഇപ്പൊ കുട്ട്യാളൊക്കെ വായിപ്പിക്കാന്നല്ലേ ആഹ് അതെന്നെ നമുക്കൊന്നും വായിക്ക ഏഹ് ഓല് വായിക്കും ഇപ്പൊക്കെ ഇറ്റിങ്ങക്ക്‌ ഫോണല്ലേ എവ്ടെ വായിക്ക്‌ണ് അതെന്നെ ഇപ്പം ഈ മദ്രസയില് ഈ കുരുന്നുകളുണ്ടേ പുസ്തകം ഇണ്ടല്ലോ കുരുന്ന് പറഞ്ഞ്ങ്ങാണ്ട് അപ്പ അത്‌ കൊടുത്തേക്കാണ് ഓർഡറു കൊടുത്തേക്കിണ് പറയാ ഞാൻ അതെങ്കിലും വാങ്ങി വായിച്ചോട്ടേ പറഞ്ഞ്ങ്ങാണ്ട് അല്ലാതെ ഓരിപ്പൊ വായിക്കൂലല്ലോ ഉം അപ്പൊ അത്‌മ്മെ ഈ ചെറിയകഥകളെല്ലം ഉണ്ടാവില്ലേ അയില് നമ്മളെ ഈ ബാലഭൂമിയിലൊക്കെ മാതിയാണല്ലോ ആ പുസ്തം
അതു തോനെ ഉണ്ടാവുല്ല അയിന് ചെറിയ കഥകള് കുരുന്നിലൊന്നും
ആഹ് ആഹ് ഇപ്പൊ ഓല്ക്കു വായിക്കാൻ പാകം ഇപ്പം അതല്ലേ ന്നാ പിന്നെ അങ്ങനെ വാ കൊടുത്ത്ക്ക്ണ് പൈസ കൊടുത്തിട്ട്ണ് ആറു മാസത്തിന് അപ്പൊ ഇനി അത്‌ കിട്ടുമ്പോ ഫുള്ള് വായി പറഞ്ഞ്ക്കാണ്ടാണ് വാങ്ങിക്ക്‌ണത് അല്ലാതെയൊരു ഫോണിങ്ങനെയൊക്കെണ്ട് ഏഹ് നൂറുരൂപ ഉള്ളൂ
ആഹ് ആ ആഹ്
ഒരു വർഷത്തിനകത്ത് വർഷത്തിനാമ്പൊ ഇരുന്നൂറാണ് പക്ഷേ അതിനകത്താക്കാലം ഒന്നായിട്ട്